ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഓ സുഖം തന്നെ ചായ കുടി
ആ രാവിലത്തെ കുടിച്ചു അപ്പഴായിരുന്നു ഇഡ്ലി എടുത്ത് കഴിച്ചത് കാരണം ബാങ്കിലെല്ലാം പോവാനുണ്ടായിരുന്നു ബാങ്കിൽ പോയി ആ തൊഴാൻ പോയി ആ അവരൊക്കെ അയച്ചു വിട്ടിട്ട പോയത്
ആന്നല്ലേ ആ
ആ അത്കൊണ്ട സമയ ഇത്രയും ലേറ്റ് ആയിട്ട് സമയം വൈകി കഴിച്ചത് ഉ
അമ്മമാർ എല്ലാരും പറഞ്ഞയച്ച് നമ്മള് ഫ്രീയായിട്ട് ഓ സുഖം തന്നെ മക്കള മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ വരുമ്പോ നമ്മള് പേടിക്കണം എപ്പോഴും ഓരോ ലഹരിയും അതൊക്കെയുള്ള ആൾക്കാര് വഴി തെറ്റിക്കാനായിട്ട് നടക്കുന്നല്ലേ
ആഹ ഹഹ ആഹ് ഹഹ
സ്കൂളില അതിന്റെ ബോധവൽക്കരണം ക്ലാസ്സ്‌
ആഹ് ണ്ടെന്ന് തോന്നുന്നു സി ബി എസ് ടെ അറിയില്ല നമ്മളെ തന്നെയാണ് കൊണ്ടു വിടുന്നതും
ആ അപ്പ ആ അപ്പ വല്ിയ പ്രശ്നം ഉണ്ടാവില്ല സി ബിഎസ് സ ആവുമ്പോ കുറച്ച് ശ്രദ്ധയൊക്കെ ഉണ്ടാവും സ്കൂളിൽ മറ്റേ ഗവൺമെന്റ് സ്കൂള ഒക്കെ ആവുമ്പോ ത മേടിക്കണം പലക്കും അങ്ങനെ
ബസ്സിലൊക്കെ പോകുന്നല്ലേ ഒറ്റയ്ക്ക് ആ ആ അത്കൊണ്ടൊക്കെയാ നമുക്ക് പിന്നെ നമ്മൾ കൊണ്ട് വിടും വിളിച്ചിട്ട് വരും ഉം ഇ കോം അതെ അതെ അതെ പറഞ്ഞോടു ുന്നുണ്ടാവില്ല കാരണ്ട് എല്ലാവർക്കും ബാധകം കാരണം കുഞ്ഞ് പുൊറത്ത്ു വന്നന്ന് തനിയെ നടക്കുമ്പോരും പേടിക്കണല്ലോ
പേടിക്കണം അതുഅല്ല
ആ ചോക്ലേറ്റ് ആ കൊടുക്കുമ്പോ
ഇതിന് ചെറിയ ആർ ഒരേ ഴാംക്ലാസ്സ്‌ എത്തയ ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നടോ
അതെ അതെ ഏതൊന്നും അല്ല- ചെറിയ പിള്ളോരല്രുന്ന് തുടങ്ങിയിട്ടുണ്ട്
ആഹ് പിന്നെന്താ കാരണം അങ്ങനെയ ആാണ്പ്പൊ സോഷ്യൽ മീഡിയല്ലേ എവർക്കെല്ലാം അറിയാലോ പഴയ കാലോ ന്നല്ല ഉ അവരെല്ലാം പടിച്ച് കുഞ്ഞിലേ പഠിച്ചുവെ നമ്മള പോ പോലത്തെ കാലോന്നല്ല പ്പോ അവള് കുഞ്ഞിലേക്കെ ഉ
അവർക്ക് എന്തും വിരൽത്തുമ്പിലുണ്ട്
എല്ലാം വിരുത്തുമ്മലുണ്ട് ഞമ്മൾ അറിയാത്ത പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ട്യാ ആ ആ അപ്പമ്മ എപ്പോഴും അത് ശ്രദ്ധ എപ്പോളുമ്മളത് പേടിക്കണം അത്
അതെ പിള്ളോര ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം
ഇത് അറിയില്ല ആളുകൾക്ക് പണാണ് വൽത് മക്കളെ ഭാവി ചെറിയ നാളെക്കുള്ള തലമുറ ആണെന്നോ അങ്ങനത്തെ ചിന്ത ഒന്നും ഇല്ല ഇപ്പൊ എത്ര അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ തൂഫാനിലൊക്കെ എത്ര എണ്ണത്തിനെ പൊക്കി അതൊക്കെ ന്യൂസ് കണ്ടില്ലേനോ നിങ്ങളാവിടെ അങ്ങനത്തെ എന്തെങ്കിലും കേസ് കേട്ടുണ്ടേയിനോ
ഇല്ലി ഇല്ലി ഇല്ല ഞങ്ങളവിടെ പ്രശ്നില്ല ഉം മഴയോക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുക്ക് ന്യൂസ് ചാനൽ കിട്ടിൽ ബുദ്ധിമുട്ട ഒരു ഒരു മഴക്കാർ വന്നാൽ മതി ആ
മലയോര മേഖലയാ
ഇല്ലില്ല ഞങ്ങള് പത്തംതിട്ടാ ആ ആ ടവുണിൽ തന്നെയാണ് പക്ഷെ കേബിളുകാര് ഭയങ്കര പ്രശ്നവാ ആ പിന്നെ യൂട്യൂബോക്കെ എടുക്കും ത്തിട്ട് നമ്മൾ കാണാറുണ്ട് മ്
അന്നേനം പിന്നെ പ്രശ്നം ഇതായിക്കും എന്നാല് ഇപ്പെ എല്ലാം ഇതില് ഇണ്ടല്ലോ വാട്സആപ്പിൽ ലൈവ് ആയിട്ട് ഉള്ളതൊക്കെ ഇണ്ടാലോ നമ്മൾ ഫോണങ്ങ് തൊറന്നുവച്ച് യു റ്റുബിലെല്ലാം കാണാലോ.
അതെ അതെ അതെ അതെ ഉം സത്യം പറഞ്ഞാ ഉം വാർത്ത കേക്കാൻ പേടിയാ. അതെ പിന്നെ നമുക്ക് ഈ വീട്ടിലിരി ക്കാൻ തന്നെ തലവേദനയാവും. അതുകൊണ്ട് എന്താറിയോ സത്യം പറഞ്ഞാ ഞാൻ ന്യൂസ്‌ സു ഗെ ട്ടില്ലന്നുള്ളാണ് സ
ആഹ് അല്ല പല നല്ല ന്യൂസുകളൊന്നൂല്ല നല്ല ന്യൂസുകളോന്നൂല്ല ആഹ്. അവിടെ കൊന്നു ഇവിടെ കൊന്നു പിന്നെ അവിടെ ലഹരി ഇവിടെ ലഹ രി ലഹരി ഉപയോഗിച്ചി അവിടെ ഒക്കെ ഉന്തായി ഇവിടെതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലേ കേൾക്കാനുള്ളൂ.
അതെ. അതെന്നെ കൊണ്ടില്ലേ അത് കേൾക്കാതിരി രിക്കത്തോളം ആശ്വാസമാണ് അത്‌ കാരണാണ് ഞാൻ കാ കാരണം ഒറ്റക്കിരിക്കുമ്പഴേ പിന്നെ നമ്മൾക്ക് ആവശ്യമില്ലാ പ്പൊ തലവേദനയാ
ആഹ് അതന്നെ ഇഷ് അതുപോലെ കുടുംബം പ്രശ്നം പ്രങ്ങൾ തന്നെ വേറെയ ഉണ്ടോ അതിന് പുറമെ എന്താണ് ഇങ്ങനെ കാണുമ്പോൾ നമ്മുക്ക് മനസ്സിനൊരു സങ്കടന്ന് അപ്പൊ അത് തന്നെ ഉള്ളു കാണാനേ എവിടെ തുറന്നു നോക്കിയാലും എന്ത എടുത്ത് നോക്കിയാലും ഇതേ പറയാനുള്ളൂ ഈ എന്തോ ലഹരി ലഹരിപദാർ ങ്ങൾ പിടിച്ചു മക്കൾ അവിടെ കൊന്നു ചെറിയ മക്കളൾക്ക് പരസ്പരം കൊല്ലുന്നില്ലേ പാക വിദേശം വെച്ചിട്ട് ഇതൊക്കെ അയിക്കോ പിന്നെ പിന്നെ ലഹരി പോലത്തെ വേറ വേറെന്നാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഭവ അതും നമ്മള് അതിലൂടെ തന്നെയാണല്ല എല്ലാ തുടക്കം തുടങ്ങുന്നത്
പക്ഷെ അതില്ലാതെ ഇന്നത്തെ പറ്റത്തില്ലല്ലോ മൊബൈൽ ഇല്ലാതെ
അതിലേറെ ദോഷവും ഉണ്ട് അങ്ങനൊക്കെ പോന്ന്
മൊബൈല് പിടിച്ച് വെച്ച പിള്ളോരെ നമ്മുടെ കൈ വിട്ടു പോവും അമ്മനെക്കാളും വലുതാണ് മൊബൈയില്
എതാവിതക്കളും വലുതാണ് അവർക്കാത്
അ നമ്മൾ തന്നെയല്ല ശീലിപ്പിച്ചത് നമ്മളെ തന്നെയാണ് ശീലിപ്പിച്ചത് എഹ്ഹ് ആ കുട്ടിനെ എണെങ്കിൽ ഉറണമെങ്കിൽ
ഇ ശീലിപ്പിച്ചേ കാരണം നമ്മുക്ക് പായ അമ്മമാരെ പോലെ ഉ് ഇതില്ല റിസ്ക് എടുക്കാതെ ഇങ്ങനെ മക്കളെ വളർത്താന്നുള്ള ഒരിത് കൊടുത്തിട്ടാന്ന് മക്കളും അങ്ങനെ ആയി തീർന്നേ ആഹ ഭക്ഷണം കഴിക്കുന്ന വ മക്കളൊക്കെ ഫോണിലേക്ക് നോക്കിട്ടാണല്ലോ
ഇപ്പൊ വായിക്കലേ ഇല്ലല്ലോ അവരിപ്പൊ ചച്ച ചീ പിന്നൊക്കെ പറഞ്ഞിട്ട് ഏന്റെ അടുത്തൊക്കെ ചോ ടെസ്റ്റ് വായിക്കില്ലല്ലോ
എന്ത് ആഹ് എന്തെന്തെങ്കിലും
ആ ആ ടെസ്റ്റ് വായിക്കില്ല ഇപ്പൊ എളുപ്പപ്പണി പിന്നെ അത് വ അത് തര വായിച്ചു നോക്കില്ല സ്പീക്കർ ഇടം കേൾക്കും
ആ കേൾക്കും ഇപ്പൊ ഒരു വായന മ മക്കൾക്ക് കുറവ വളരെ കുറവാ മക്കൾക്ക്. വായന്ന എന്താ അവര അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ പണ്ടക്കെന്നറഞ്ഞാ ലഹരി വായനയായിരുന്നു. പഴയ കഥാപുസ് പുസ്തങ്ങളൊക്കെ എടുത്ത് വായിക്ക.
അതെ അതെ കാരണം അവിടെ മലയാളം ചാനല് വരണത് ഞായറാഴ്ച ആവണം ഒരു സിനിമ കാണാൻ. പിന്നെ ആന്റിന ഒന്ന് തിരിഞ്ഞ ആൻ്റിന ഒന്ന് തിരിഞ്ഞ മോളി പോയി തിരി കാണ്ട് നോർത്ത് സ് ക്കതെ പടിഞ്ഞാറോട്ടും തെക്കും
അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയിരുന്നു.
ആ ഞാനൊരു നയ സിക്സ്ത് ഞാനൊ ഒരു ഏഴ് ആറാം ക്ലാസ് ആവുമ്പ പിന്നെ നെറ്റ് വന്നു തുടങ്ങി പിന്നെ അങ്ങനെങ്ങനെങ്ങെ ശരിയായി.
മാറിയ ഇപ്പൊ പൊ ടിവി ഇപ്പൊ ടിവിയോട് വലിയ താല്പര്യന്നുല്ല. ഇപ്പൊ മൊബൈൽ ആയതുകൊണ്ട് എല്ലാം മൊബൈൽണ്ടല്ലോ.
അതെ അതെ യൂട്യൂബും ഹോട്ട്സ്റ്റാറും വീസ്റ്ററും പറഞ്ഞ്
പലതൊണ്ട് അവർക്കവിടുത്തെ അതി തന്ന അങ്ങനെ ഇതായി അപ്പൊ ഇന് നല്ല സിനിമകളൊന്നും ക് കുട്ടികൾക്കൊന്നും വേണ്ട പഴേ ഞമ്മളെ പണ്ടത്തെ കഥകളുള്ള സിനിമകളൊന്നും വേണ്ട അവർക്ക് അതില് ഹോററ് സിനമകള അല്ലെങ്കിലാര് കുതുന്നോ കൊല്ലുന്നു അതൊക്കെയാണ് അവര മനസ വരുനേ കൊറെ പഴയ എത്രോ സിനിമകളല്ലേ കുടുംബപരമായിട്ടുള്ള കൊറേ സിനിമകൾണ്ട്.
മ്മ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള സിനിമ പോലെ എനിക്ക് ഇപ്പോഴത്ത അത്രയങ്ങ്
ഇല്ല ഇല്ല ഞാനും കാണലില്ല. കാരണം നയന്റ്റസിന്റെ ആ കഥകള് ഒന്നും ഇപ്പത്തെ സിനിമകളിലില്ല കൊറെ കൊല്ലണം കൊറെ പ്രണയിക്കണം അങ്ങനെ വേറെന്തൊ പാട്ടുകളും
ചുമ്മാ
കഥയും അറിയില്ല പാട്ട് എന്ത്ന്നാന്നുള്ളത് അതും അറിഞ്ഞൂടാ പാട്ടൊക്കെ എഴുതുന്ന വരികള് അത് പാട്ട് തന്നാണോന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും
മ്മ് ഞാൻ ടിവിൽ ഫുളള് ഇരുന്ന് കാണാറില്ല പിന്നെ പിള്ളാരായിട്ട് സിനിമയ്ക്ക് പോകുമ്പോ തിയേറ്ററിൽ പോയെങ്കിൽ മാത്രമേ സിനിമ മുഴുവന് ആക്കാറുള്ളൂ
പക്ഷെ പഴെത് ആ ഒരു ഗ്രാമീണ ആ ഒരു ശൈലി ഒരു കണ്ടിരിക്കാന് ഉള്ള ഒരുതൊന്നും ഇപ്പത്തെ സിനിമകൾക്കില്ലല്ലോ
ആഹ് ആഹ് പക്ഷെ കുട്ടികൾ കാണുമ്പോഴും പഴയ പാട്ടും ഞാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നായകനാണ് ചാക്കോച്ചൻ എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം അവ അവരുടെ സിനിമയാണ് അപ്പോ ഞാൻ പറയാ നിങ്ങള് പ്രായമായി പ്രായമായീന്ന് എന്നെ കളിയാക്കി എന്നിട്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്തുള്ള സിനിമയാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പ്രായമൊന്നും ഇല്ലേ ചോദിക്കും ഞാൻ
ഈ ജഗദീഷന്റെ കുടുംബ സിനിമകള് പിന്നെ മുകേഷിന്റെ അങ്ങനത്തെ കാലത്തുള്ള ഓരോ സിനിമകള് ഉണ്ടല്ലോ അന്നൊക്കെ നല്ല നല്ല നടന്മാരുണ്ടായിരുന്നു പിന്നെ അതേമാതിരി വാല്യ
അതല്ല സത്യം അതൊന്നുമല്ല ഇപ്പോഴും നടന്മാരൊക്കെ ഉണ്ട് നമുക്ക് സമയം ഇല്ല. ഏഹ് അപ്പഴത്തെത്രയും ഇരുന്ന് സമാധാന ടെ കാണാനുള്ള മാനസികാവസ്ഥയില്ല.
മാനസികവസ്ഥയിൽ ഇപ്പോ കാണാൻ തോന്നുകയെ ഇല്ല ആഹ്
നമ്മൾ അറിയുന്നില്ല പക്ഷെ വേറെ വേറെ പ്രാരബ്ധൊന്നുല്ല സുഖയി സിനിമ കാണാ ഒറങ്ങാ കഴിക്കാ. അത്ര മാത്രമായിരുന്നു ഇപ്പൊ നമുക്ക് കുട്ടികളായി ഭർ ത്താവ് അമ്മായിമ്മ അമ്മാനപ്പൻ അമ്മ അച്ഛൻ അയൽക്കാരും വീട്ട്കാര് ബന്ധുക്കള് ആര് ആര് കാണാനില്ലെങ്കിലും ചിന്തിക്കുന്നു ചിന്തിച്ച് സമാധാനം കളയാ അഹ് അപ്പ അപ്പൊക്കിന് നമ്ക്ക് ഈ പുതിയ ന സമ്മാൻത്തെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയല്ല
ഇപ് അതാണ് പിന്നെ അതല്ല മര്യാദക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തന്നെ ആകുന്നുണ്ടോ ആസ്വദിച്ച് കു നൂറ് കൂട്ടം ഇതായിരിക്കും കെടക്കാൻ പറ പോയാ തന്നെ ഒർക്ക് വരൂലാലോ ഈ ഒരു എന്തായിരിക്കണം നാളെ എന്തായിരിക്കണം മറ്റ് അങ്ങനെ അങ്ങനെ ചിന്തകളായിരിക്കും പണ്ട് അങ്ങനെല്ലാലും ഒരു എട്ട് മണി ആകുമ്പോ ഒരു ഒരുതും ഇല്ലാതെ അങ്ങ് കെട്ന്നാല് ക്ക് ഒറ്റ അങ്ങ് ഒർക്കം ഒർങ്ങും ഒന്നും ഉണ്ടാവൂല്ല മനസ്സിലേക്ക് ഇപ്പൊ നൂറ് കൂട്ടം ചിന്തകളാ ഹ് എന്തൊക്കെയാണ് നാളെ എന്തൊക്ക്യാ ഓക്കേല്ലേ
ഉം അങ്ങനെജ്
ഒരുവിധ മനുഷ്യന്മാരൊക്കെ അങ്ങൻത്തന്നെ നമ്മളാ മനോഹര കാലഘട്ട് ട്ടന്നും ഇപ്പത്തെ കുട്ടികൾക്ക് ഇണ്ടാവൂലാ
ആഹ് നമ്മള് പർഞ്ഞാ കൊറെ ലൈബ്രറി റിയി പോയിട്ട് പ്രേമിച്ചതായി ഇന്ന് മൊബൈലിലൂടെ പ്രയോഗിക്കുന്നത് അത്രേള്ളൂ നമ്മൾ ലൈബ്രറി ചുറ്റീട്ടും പേപ്പ് പ്പറിൽ എഴുതീട്ടും കണ്ട് കണ്ട് പറഞ്ഞു ഇന്നവര് നേരിട്ട് നേരെ നിന്ന് പറയാനുള്ള ഒരു ഇതായി.
ആ ധൈര്യണ്ട് അതുവല്ല എലക്ക് അലക് ആ മ്മള അംഗലവാടി പിള്ളേർക്കറക്ക അറിയാ പ്രണയം എന്താണ് ആ ഇപ്പോ ഏത് ഞാന്റെ കൂ കൂട്ട കൂട്ടുകാരത്തി പറയാ ഒരു കുട്ടി ആ ആ ഇപ്പ ലൗ ലെറ്റർ എൽ കെ ജി എങ്ങന അവള് പഠിപ്പിക്കുന്നെ. അപ്പ അതില് ഇഷ് ടാന്ന് പറഞ്ഞിട്ട് മറ്റേ കുട് രണ്ട് കുട്ടികൾക്ക് ഇഷ്ടാ നോള് പറയ എൽ കെ ജിൽ എത്തിയിട്ടുള്ളൂ അന്നേരത്തിന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കലാണ്. ക്ലാസ് റൂമില് ഇതൊക്കെ മാ ക്കള് പഠി ക്കുന്ന രീതിൽ ഈ ടി വിയിലൂടെ ന്നെ നമുക്ക് പ്രണയി
അതെ അതെ അതെ മ് മ് മ് അവ് അവിടെ മഴയൊന്നുംല്ലല്ലോ എനിക്കാണെങ്കി കൊറച്ച് വാഷിംഗ് മെഷീനില് തുണിയിണ്ടേ. ഞാൻ പോയിട്ട് ഒന്ന് ഇട്ടിട്ട് വരാവേ.
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ